ഹലോ
ആ ഹലോ ആസുഖാണ് സുഖമാണ
ആസുഖാണ്
ആണ് ഇപ്പൊ പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് റസ്
ആകൊറച്ചരെം മക്കള് വരുന്നവരെ ഒന്ന് റസ്റ്റിട്ക്കാ
എത്ര മണിയാവുമ്പോത്തും സ്കൂളിന്ന്
ആ ഒരാള് വല്യയാള് നാലര നാലേ ഇരുപതൊക്കെ ആവുമ്പോത്തിന് എത്തും ഒമ്പത ഒമ്പതാം ക്ലാസ്സിലാണ് വല്യ ആള്
മോനാ
ആ മോന് ചെറിയ ആള് അഞ്ചിലാണ് മോളാണ് ഓള് നാലേ അമ്പത് അമ്പത്തഞ്ചൊക്കെ ആകും സ്കൂൾ ബസ്സായത് കൊണ്ട് അ അ ദൂരല്ല ആ സ്കൂൾ ബസ്സാണ് ചെറിയൊൾക്ക് അപ്പൊ പിന്നെ വരുമ്പോ ഉം
എന്തേ ല്ലേ
ആ ലാസ്റ്റണ് ങ്ങട്ട് അപ്പൊ നാല് അമ്പതൊക്കെ ഉം
പിന്നെ ആദ്യെ തെരക്കാവു ല്ലേ
ഏ ആഹ് പിന്നെ ഒരു മന്ത് കയ്ഞ്ഞാ പിന്ന ചായ പൊളി പിന്നെ യൂണിഫോമു വര ക്കല് ഇസ്ഥിരിടെര ക്ക പർഞ്ഞ അങ്ങനെ കൊറേ തെര്ക്കാവു
ഉം അത് ശരി ആഹ് മോളി എഞ്ചിനിയറിങ് പഠിക്ക്‌ന്ന് മോന് പ്ലസ് റ്റു ആര് ഒരു അയ് അഞ്ചു മണിയെല്ലാ ആവുമ്പെത്തും
ആഹ്
ഉം ഉം
തെന്നാണോ
അല്ല ബസ്സ്ന് വെര്ണം അവന് സ്കൂൾ ബസ്സ് ല്ല ലൈൻ ബസ്സ് വെര്ണം മോൾക്ക് പിന്നെ ഇപ്പ ക്ലാസില്ല വീട്ടി തന്നെയുണ്ട്
വീട്ട്ലുണ്ടാവും ഉം ഇപ്പൊ ചായ പരിപാടി ഒക്ക തൊടങ്ങാനായൊ
ആഹ് അവര് ഒരു നാലരയാവുമ്പോ അത് എന്തെങ്കിലും പിന്നെ അങ്ങനെ പ്രത്യേയ്ച്ച് ആക്കിയൊന്നും വേണ്ട എന്തെങ്കിലും വാങ്ങെണ്ടി വരും പപ്സോ അങ്ങനെ ലും വാങ്ങെണ്ടി വരും വീട്ടിന്നെന്നെ ആക്കണോ പലഹാരെല്ലാം
ആഹ് ഇവര്ക്ക് സ്കൂൾട്ട് വെര്മ്പോ രാവിലെ ണ്ടാക്ക്‌ണ കട്യൾ ണ്ടാവുല്ലോ ദോശ പുട്ട് ആ നൂൽപുട്ട് അങ്ങനെ ന്തേലൊക്കെ രാവിലെ ണ്ടാക്ക്‌ണ കടിയണോൽ ൽ വല്ല്യ ആൾക്ക് അത് വേണം
ആഹ് അതെ അങ്ങനെ കഴിക്കിന്ന നല്ലതാണ് എന്നാ പിന്നെ പൊർത്ത്ന്ന് വാങ്ങി കഴിക്കേണ്ടെല്ലോ വര്ക്ക് പിന്ന അതൊന്നും ഇഷ്ടപ്പെടൂല പിന്നേ ഉം ഇത്ര പേര് പണി ഉച്ചക്കെല്ലം ഭക് ക്ഷണം കൈക്കോ ഹലോ റേഞ്ചില്ലാ തോന്നു റേഞ്ച് കൊറവാന്തോന്നു കേക്ക്‌ന്നില്ല കേക്കുന്നുണ്ടാ ഹ ആ ആഹ് ആ
കേക്ക്‌ന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ടായ്റ്റ ആ റേഞ്ച് ആ ഇപ്പൊ കേക്ക്‌ന്ന്ണ്ട് കേക്ക്‌ന്ന്ണ്ടായ്നോ
ആ അല്ല ഇൻക്ക് കേക്ക്‌ന്ന്ണ്ടായില്ല ഞാ വ്ട്ന്ന് ഹലോ ഹലോ
ആഹ് ഞാനു അതെനെ പ്പൊ കൊർച്ച് സമയം കേക്ക്‌ന്ന്ണ്ടായിറ്റ് ഞാ പ്പൊ ഇപ്പർത്തെ മാറിയിര്ന്നു റേഞ്ച് പ്രശ്നയ്ക്കും പിന്നെ ഇത് നിങ്ങള് പിന്നാ അ ആ അതെ രാവിലെ ഭക്ഷണം കൊണ്ടോണോ കുട്ട്യക്ക് രണ്ടു പേർക്കും
ഇല്ല രാ കൊണ്ടോയിന്നു ത്രായ് കയ്ഞ്ഞേരെ വെരെ കൊണ്ടോയ്നു ഷം ഇൻക്ക് കൊണ്ടോവാൻ മടിയാന്റ ക്ലാസ്സ്ല് കുട്ട്യളൊന്നും ഏ പാ ങ്ങ്ണില്ല കൊണ്ടോണില്ല പർഞ്ഞിട്ട് ആൺകുട്ട്യളല്ലേ
ആഹ് ആൺകുട്ട്യക്ക്‌ ഭയങ്കര മടിയാ എന്നോടും പറയും പക്ഷെ ഇപ്രാവശ്യം ഫസ് റ്റ് മീറ്റിങ്ങിനെന്നെ പർഞ്ഞിട്ട്ണ്ടായ്ര്ന്നു പൊറ്ത്ത്ന്ന് കഴിക്കാൻ വ്ടൂല സ്കൂള്ന്നേ പിള്ളേര് പൊറത്തെല്ലാം പോയാൽ പിന്ന അടി ഇടെല്ലാം കറങ്ങീട്ടിന് വെര്ല് പ്പൊ വേറെ എന്തൊക്കെയോ മയക്കുമര്ന്നിന്റെ പ്രശ്നല്ലേ അപ്പോ ഫുഡ്‌ ഭക്ഷണം കൊണ്ടുവന്നില്ല നിങ്ങ വര്ണ്ട ആടെ ന്നി ഇര്ന്നോ ഭക്ഷണം കൊണ്ടുവര്
ഞാനിങ്ങനെ വിചാരിച്ചിന്ന് മീറ്റിങ്ങിന് പ മീറ്റിങ്ങിനോ അല്ലെങ്കിൽ സാർക്കൊന്ന് വിൾച്ച് പറയണൊ വിചാര് ച്ച് ന്ത് കുട്ട്യളാരും കൊണ്ട്രാ ത്തണ്ട് പോനും കൊണ്ടോണല്ല പിന്നെത് വയറിനൊക്കെ പ്രശ്ന പ്രനല്ലേ അപ്പൊ ഇന്ന് സ്കൂളന്ന് എന്താ എന്റെ വലിയ നാത്തുവിനെ അവവിടെ ടീച്ചറ ആണ ഇപ്പൊ ഓള് വിളിച്ചിരുന്നു ഇന്ന് അവിടുന്ന് എന്താണ് ചോറ് അവിടുന്ന് പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് ചോറ് വാങ്ങിക്കണ കാരണം
അതെ അതെ അതെ അത് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഉ ഉ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഭക്ഷണം ഉണ്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ
ആഹ് ഇനി കൊണ്ടപോലാന്ന് പറയും എന്തായാലും ഞാൻ കൊണ്ടപോയില വാണെങ്കിൽ ഞാൻ അവിടുന്ന് വാങ്ങിക്കോളാം പറഞ്ഞു
ഇവർക്ക് ഇഷ്ടം പോോലെ ഹോട്ടലുകളുണ്ടടുത്ത് ആവിടെ പോയിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയണ് പൊറോട്ടെല്ലാം കഴിക്കാലോ പോയിട്ട്
ആഹ് ഇത് പൊറവാട്ട പിന്നെ എന്താ ചെറിയ ചെറ കടികളൊക്കെ വലിയ വിലയില്ലാത്ത ആ പോക്കറ്റ് ഷവർമ്മ അതേപോലെ അവിൽമിൽക്കൊക്കെ വലിയ വില അല്ലാതെ അവിടുന്ന് കിട്ട
ഉം പക്ഷെ ഇപ്പ എന്തല്ലോ ഈ പകർച്ച വേദയിലല്ലേ പനിയെല്ലാം വരുന്നില്ലേ പുറത്തന്ന് ഉ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചിട്ട് കഴിക്കണ്ടന്ന് പറഞ്ഞുന്നേ ജ്യൂസൊന്നും തീതെ കുടിക്കാൻ വിടാൻ പാടില്ല എന്താ വെച്ചാല് ചികല്ലാം ആ വൈറസ് എല്ലാം ഇലൽ കൂടെ പകരുന്നന്ന് അറിയില്ല ചൂട് ചായല്ലന്നും കുഴപ്പമില്ലത് ചൂടായത്െന്ന വിചാരിക്കാം വെള്ളം ഒന്നും പുൊറത്തന്നും കേഴക്കാൻ പാടില്ല
ആഹ് ഇതിപ്പോ ഇ വെർന്നാണ് കൊണ്ടു പോോയ മരുന്നന് വല്ിയ പ്രശ്നല്ല അല്ലെ പിന്നെ എവിടുന്ന് വാങ്ങിയാല മ അ വാങ്ങി അത്ര നല്ലത് ചൂട് ചോറും നല്ല സ്കൂളിലൊക്കെ ഇപ്പ നല്ല കൂട്ടുകാനികളാണ്
അതെ അതെ അതെ
നല്ല ക
ആഹ
പിന്നെ
അവർക്ക്വിടുന്ന് കൊടുക്കുവ ചോറ് സ്കൂളന്ന് വല്യ ക്ലാസിന് എട്ടു പേരെ ആട്ടല്ലേ സ്കൂള നിന്ന് ഭക്ഷണം എട്ടാം ക്ലാസ്സ് വരെ ആന്തോന്നല്ല സ്കൂളിൽ നിന്ന് ഭക്ഷണം അല്ലെ കേൾക്കുന്നില്ല ഇട എട്ടാം ക്ലാസ്സ് വരല്ലേ സ്കൂളന്ന് ഗവൺമെന്റിന്റെ ഭക്ഷണ
ആ എട്ടാം ക്ലാസ് വരുള്ളൂ പക്ഷെ എല്ലാർക്കും കൊടുക്കും
ചെിലപ്പോ അധികല്ലാം ഉണ്ടകുമ്പോ പിന്നെ നാതൂനല്ലാം ഇണ്ട അതുകൊണ്ട് കൊടുക്കുമായിരിക്കും അല്ലേ
അല്ല അല്ലെങ്കിലും കൊടുക്കും അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിളിച്ചു ചോദിച്ചു എട്ടാം ക്ലാസ് വരെ ഉണ്ട അപ്പോ ഒരുര് പറഞ്ഞാൽ എട്ട് പരെയല്ല ഏത് കുട്ടികൾും വന്നാലേ നമ്മളിവിടെ ഭക്ഷ ഭക്ഷണം കൊടുക്കുംന്ന് പറഞ്ഞു പക്ഷെ കുട്ടികള് വാങ്ങണില്ല ഒരിക്കൊക്കെ മടിയല്ലേ
ആഹ് അവർക്ക് ഭയങ്കര സമ്പളമായിരുന്നു പിന്നെ ആമ്പിള്ളേര് പ്രത്യേകിച്ച്
ആ് അതപ്പ കുട്ടികള് പിന്നെ കൊണ്ടപോും വാങ്ങല്ലെങ്കിലും കൊണ്ടോവും ആ കുട്ടികൾക്ക് അതിനും പറ്റൂല ആ അത അതിന് വേണ്ടിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ട കുട്ടികൾ ഉണ്ടായിരുന്നു എനിക്ക് തുണക്ക് ഒരാൾ ഒറ്റൾ കൊണ്ടുപോകാണ്ടായിരുന്നു അപ്പം അപ്പൊ ഒരാള് സ്കൂള് മാറി ഒരാൾ ക്ലാസ് അ ഒക്ക് വ കൊ
ആഹ ഉ ഉ ഉ ഉ
കൊുപോയി അൊ പറയാ ആരെങ്കിലും ഉണ്ടങ്ക ാൻ കൊുപോയി
ഉം ഉ പിന്നെ വെള്ളവും കൊണ്ടുപോയില്ല ഒന്ന് മീറ്റിങ്ങിന് പോലും പറയുന്നുണ്ടായിന് കനധികമാവുന്ന വെയിറ്റ്ധികമാവ അതുകൊണ്ട് വെള്ളം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം എന്തായാലും കൊ കൊടുത്ത വിടണം പിന്ന ഇപ്പ ചില സ്ഥലത്ത് ഫിൽട്ടർ ഉണ്ടെങ്കിൽ തന്നെ അതിൽന്ന് കുടിച്ചാൽ തന്നെ മഞ്ഞപ്പിത്തൽ വര
വരും ആഹ അതന്നെ ഉ ഇവിടെ മോളൊക്കെ രണ്ട കുപ്പിയിലാ കൊണ്ടോയിന്നുന്നത് സ്കൂളത്തെ ഫിൽട്ടർ കപ്ലൈൻറ് പറഞ്ഞിട്ട് രണ്ട കുപ്പിൽ കൊണ്ടപോന്ന അവക്ക് നല്ല വെള്ളം കുടിക്കും
വെള്ളം കുടിക്കുന്നത് ശരി നല്ലോണ്ണം കുടിക്കുന്ന വളാ എന്തായാലും വേണല്ലോ
രണ്ടാളും നല്ലോ കുടിക്കും ഒരുക്കൊക്കെ ഞാൻ ജഗ്ഗില ആക്കി വെച്ച അപ്പ തന്നെ കുിച്ച
ഉം ഓ അപ്പൊ ഇവർക്ക് ആമ്പിളേർക്ക് പ്രത്യേകം പടിയാണ് വെള്ളം എടുക്കാനും
ആഹ് ഒഓന് ഇതുവരെ കൊണ്ടു പോോയിന്ന ഇ പ്ര്രാവശ്യം ഒരു ഒന്ന് രണ്ടു ദിവസംൊക്കെ കൊണ്ടു പോോയി
ഉം ഞാവിന് കൊറച്ച് കൊറച്ച് കൊടുക്കും കാരണം കുറക്കാൻ വേണ്ടയിട്ട് എത്രേരെങ്കിലുംടിച്ചോട്ട നയിച്ചിട്ടണ്ട്
ആഹ ആഹ അതെ വെള്ള രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ
ആഹ പിന്നെ ഇത് യൂറൻ ഇതെല്ലാം ഇൻഫെക്ഷൻ വരുല്ലോ പിന്നെ വെള്ളം കുടിക്കാന്ന ല മഞ്ഞ
ആ മൂത്രത്തെ പഴുപ്പം മൂത്രത്തി ചൂട് നിറങ്ങൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നം പ്രശ്നങ്ങളോ പിന്നെ അതുകൊണ്ട് നടക്കണം
ഉം അതന്നെ അതന്നെ വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ
ഇല്ല പ്രത്യേകിച്ചൊന്നും ചെയ്യണൊന്നുമല്ല നിങ്ങള അതേ വർക്ക് ചെയ്യണണ്ടോ
ഞാനൊരു ഐ സി സി പ്രതൻഷ്യല ഇറക്കിുന്നുില്ലേ അങ്ങനെയൊന്നും പോകണ്ട അത്യാവശ്യണ്ടോ ഉ പിന്നെ അധികം ആൾക്കാരും അങ്ങോട്ട് ട്ടുള്ളവർ തന്നെയാണ് ഇതിലുള്ളത് വിളിക്കുമ്പോൾ അധികം ആഹ പിെ ആ ഭർത്താവ് നാട്ടില് തന്നാണോ
അല്ല അല്ല വറത്താ
ഉ
ഉം
അത്തെടുത്ത് വേറെ
വീടോ ആഹ ഇവിടെ ടൗൺ ആാണ് ഇവിടെ സ്ഥലം അധികം ഉണ്ടാവില്ലോ ഫുള്ള് തൊട്ട് തൊട്ട് തൊട്ട് വീടാണ്
ആ അത് ശെരി ഇഷ്ടംപ പോലെ ആൽബക്കലും ഉണ്ടാവല്ലേ
ആഹ ഇഷ്ടംപലെ എന്താ വച്ചാ ആ കൂടുതൽ സ്ഥലംൊന്നുമല്ല
ഉം ഉം
തൊട്ട് തൊട്ട തൊട്ട
ഓ അത് ശരി
ഫുള്ളും
മഴയ്ണ്ടോ മഴ മഴയ്ണ്ടാ എടക്കൊരു കേൾക്ക്ന്നേനൊരു പ്രശ്നലേ റെയ്ഞ്ച്ന്റെ പ്രശ്നാന്ന് തോണു ഉം ഈടെ ചെർതായിട്ട് മഴ പെയ്യ്ന്ന്ണ്ട് പിന്നേ എങ്ങനെ നല്ലോണം പഠിക്കോ കുട്ട്യേള് ഒന്നും കേൾക്ക്ന്നില്ല എടക്ക് വരുവായിരി ക്കും എന്തായാലും ആ എനക്ക് കേൾക്കുന്നേ ഇല്ല അവിട്ന്ന് ഹലോന്നാക്ക്ന്ന്ണ്ടാ ഹ ഹ ഞാനും ഇങ്ങനെ പറഞ്ഞാേണ്ട്ക്കായ്ര് ആ ആ റെയ്ഞ്ച്ന്റെ പ്രശ്നം മഴയ്ണ്ടാ
ആ ഏ ഞാന് തുണികള് പുറത്ത്ക്ക്ട്ടാ മഴയാ കും ഉള്ള്ക്ക്ട്ത്തെച്ച വെയ്ല് വെരും ഇപ്പൊ ഒരു മൂന്ന് നാല് പ്രാവശ്യായി ഇപ്പൊ ഉള്ള്ൽക്ക്ട്ടു
ഇന്ന് തെളിഞ്ഞിട്ടേ ഇല്ല അതുകൊണ്ട് പാെറത്തൊന്നു ഇട്ടിട്ട്ല്ല
ആ ഇവിടെ വെയില് വര പിന്നെ പാെർത്ത്ക്ക്ട്ട് കാെർച്ച് കഴിഞ്ഞ ചാറും അ
പിന്നെ കുട്ട്യളെ വിടാനാകുമ്പോ വരും നല്ല മഴ അങ്ങനെയാന്ന് പണ്ടേ ഇല്ല പതിവ്ലേ നമ്മളെല്ലാം പണ്ട് സ്കൂളിൽ പഠി
ഓ അന്നൊക്കെ ഭയങ്കര മഴേയ്ര്ന്നു മഴേയ്ര്ന്നു പിന്നെപ്പോ അന്ന് വണ്ടിക്കൊന്നും അല്ല നട നടന്നിട്ടേല്ലേയ്ന്നാേ
ആ അ അ ആ അന്നാെരിക്കെ നല്ല ആടെ നിങ്ങളെ നാട്ടിലെല്ലാം നല്ല ഇപ്രാവശ്യ മഴ താെടങ്ങേല് പിന്നെ
ആ ഇപ്പ വല്യ മഴൊന്നും ല്ല ങ്ങനെ പെയ്യും പോവും ഉം
ശരിക്ക് ഇങ്ങനെ മതി ഒരാഴ്ച നല്ല മഴ ഒരാഴ്ച നല്ല വെയിലായാലും അങ്ങനെ പ്രളയൊന്നുംണ്ടാവൂല അല്ല ചെലെ ല നാട്ടിലെല്ലാം മഴ പെയ്താല് ഭയങ്കരം പ്രളയം വെള്ളപ്പൊക്കല്ലല്ലേ അവര്ക്കെല്ലാം മഴ വേണം താനും എന്നാല് കൊർച്ച് വെയിലും വന്നാലേ അതിങ്ങനെ വറ്റി പോവയും ചെയ്യും ങ്ങനെ വെള്ളം പ്രളയുണ്ടാവൂല ആ നിന്ന് പെയ്യുമ്പാണ് പ്രശ്ന ല്
ഉം അതെ അവ്ടെ അവ്ടെണ്ടോ അങ്ങൻത്തെ പ്രശ്നങ്ങള്ണ്ടോ
ഇല്ല അങ്ങനെ പ്രളയൊന്നുല്ല സ്ഥലല്ലാ എന്നാല് വയലിന്റെ കാര്യാണ് വെള്ളംന്ന് ഇങ്ങനെ പോവും ഒഴുകി പോവും ഉം ഒഴ്കി പോയിട്ടില്ലേലും പ്രശ്നാണ് ഉം ഉം
പിന്നെന്താന്നാ
പിന്നെ ഞാനിനി ഒന്നൂടെ വിളിക്കാ ഫ്രീ ആണെങ്കിൽ ഉം ഓക്കെ ഓക്കെ